ഹലോ?
ഹലോ ഹായ്
ആഹ ഇജിപ്പെന്ന കേറിയതില്! നല്ല വർത്താനം. ന്റെ കേക്കുണ്ടോ? റേഞ്ച് ഞാൻ ന്താ ഇവിടെ ഇങ്ങനെ ഇരിക്ക ന്റെവീട്ടിലാ
ഏഹ
ഞാൻ ഇന്റെ വീട്ടിലാണ് കേക്ക്ണ്ടോ റേഞ്ചൽപം പോയി
കട്ടാവണ്ടോ ഇപ്പൊ കേക്കണ്ടോ? ഇപ്പോ ഓക്കെ ആണോ ഞാൻ കേക്ക്ണ് ണ്ട്.
ആഹ അയ്ന്നെ ഇവിടെണ് പ്രശ്നണ്ടാവ ഞാൻ അന്നോട് ചോയിക്കാ അനക്ക് കേക്ക്- കേക്ക്ണ്ടോ ന്റവോയിസ് കേൾക്ക്ണ് ണ്ടോ? ഏ
ഹുഹും ജ്ജ് വ്ടെ അന്റെ വീട്ടിലാ അതോ?
തനം കേക്ക
നല്ല വർത്താനം മളെ ആ അതുണ്ടാണല്ലോ. ഇപ്പത്രതില് ഇങ്ങനെ വിളിച്ച് സംസാരിക്കണ്
ഏഹ്
ഞകെട്ടിച്ചോട്ത്താണെങ്കി ഇന്റെ ചങ്ങായിച്ചിൾ ആരിലും വിളിച്ചാണെൽ ഒന്നും ഫോൺ എട്ക്കൂല ഇന്ക്ക് അവ്ടുന്ന് വർത്താനം പറ്റ്- കെമടിയാ എന്താവോ എനിക്ക് ഭയങ്കര മടിയാ
ഏഹ് ഏഹ് അവിടെ ആകുമ്പോ പിന്നെ ടൈം ഉണ്ടാവ് ല്ല
ടൈമ് ടൈമ് ഉണ്ടാവൂല്ലന്നല്ല ഉും എനിക്ക് ടൈമ് എമ്പാടുണ്ടവിടെ ഫ്രീ ആയിട്ട് കുത്തർക്കല
ആ ബേബിയൊന്നും ഇല്ലാത്തോണ്ട് ടൈമ് ഉണ്ടാവും.
ആഹ് ആഹ് അതുണ്ടലല്ലേ?
ആഹ സമയം നേരം ഒന്നും ഉണ്ടാവുല്ല അള്ളാ.
അള്ളാ അപ്പൊ ങ്ങട് അന്റെ കുട്ടിക്ക് പ്പ എത്രായി?
ഓന് ഒന്നര ഒന്നര തെയിണു.
ഓന് യിന് പെൺകുട്ടിയല്ലേ ഇനോ?
പെൺകുട്ടിയല്ല. ആൺകുട്ടിയ എല്ലാരും ആൺകുട്ടികളല്ലേ?
ഹും ഹും ഹു ഫിദക്കും ണ്ടല്ലോല്ലേ ഒര് കുട്ടി
ഏഹ്
ഫിദക്കും കുട്ടിണ്ടല്ലോല്ലേ ഇപ്പൊ
ആഹ് ഇത്ക്ക് ഇതക്കെ എഞ്ച് കുറചായോ
ആഹ കൊറച്ചായന്ന്തോന്നണ്
നാലു മാസം അള്ളാ ഓളിം കണ്ടിട്ട് കൊറെയി.
ഏഹ് അപ്പൊ പോകലൊന്നുല്ലേ ഓളോടക്ക്
കല്യാണം കഴിച്ചാ പിന്നെ കെട്ടിയോട്ത് ഓല പോരെ പോയ ഓലെ കാണില്ലാലോ
അത് തന്നെയാണ് ശരിയാണ് അല്ലാഹ് ഉസ്താ ഇപ്പ എവിടെ ഉസ്താദ് എവിടെ അവിടെ പോയിണ്ടാവും മർക്കസിലാ-
അത് ഇപ്പൊ ഹോസ്പിറ്റലിലൊട്ട് പോയ പനി- കാണിക്കാൻ വേണ്ടിട്ട് പനി ആയിട്ട് കാണിക്കാൻ വേണ്ടി പോയതാണ് റയാ
അങ്ങനെ ഞാൻ പണീന്ന കേട്ടെ ഹോസ്പിറ്റലില പണി ന്നാ കേട്ടെ
ഏഹ്
ഉസ്താദ് ന് ഇപ്പ ഹോസ്പിറ്റലാ പണി
സൗണ്ടൊക്കെ മാറിയല്ലോ
ഇന്റതോ
ഉം
ഏഹ് അത് വെച്ചാല് എങ്ങനെ വലിയ സൗണ്ട് ണ്ടായിന്ന് പറയൽ
ഇൻക് അറിയില്ല കൊറെേ കാലമായി കേട്ടിട്ട്.
ആഹ അതായിരിക്കും.
അല്ലാഹാ
ങ്ങൾ ചായ കുടിച്ചോ.
ചായ കുടിച്ചു എന്താ ചായക്കടി.
ഇന്ന് ചപ്പാത്തിയെനി
ചപ്പാത്തിക്ക് എന്താ കറി
ചപ്പാത്തിയും ചെറുപയർക്കറിയും ഒക്കെ. ഇ എല്ലാരും താത്തടെ അടെ പോകള. എല്ലുംപ്പ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്ക റെഡി ആവണം.
ഏ
വിട്ട് വന്ന അപ്പൊ കുട്ടിനെ ഒന്നും ഓള് കണ്ടിട്ടില്ല.
ഇട്ടിട്ട്ട്ടോെ അനക്കൊരു അന്ജതി ണ്ടല്ലോ
അതിൽ വലിയോളല്ലേ അവിടെ പഠിച്ചേ ഒരു കൊറച്ച് കാലം.
അതെ ഒരു രണ്ട് മൂന്ന് മാസം. ഒളിപ്പോ ഉ ഒളിപ്പോ ഡിഗ്രി സെക്കൻഡ് ഇയറാ.
യാ ഇയ്യ് ഡിഗ്രി പഠിച്ചിനോ
ഞാൻപ്പൊ ഡിഗി ഡിസ്റ്റൻറക്കാണ് ചെയ്യേണ്ട വീട്ടിലിരുന്നിട്ട്.
ഏ പോവോ
ഏഹ.
അതെങ്ങനെ പഠിക്കാൻ കഴിയോച്ച
കായ.
റിസ്ക് ഒന്നും ഇല്ലാത്തോണ്ട് പറഞ്ഞാല് യൂട്യൂബ് ക്ലാസ്സ്ങ്ങന്നെ കേൾക്ക്ണ്ട്.
പോരേന്ന് കുത്തിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുക്ക് അതിന്റെ നോട്ടിസും കാര്യങ്ങളും. ന്ന് കിട്ടൂല ക്ലാസ്സിന് പോണം. ക്ലാസിന് പോണവൽക്ക്ന്നെ ഒരു വായനേെ കിട്ടണള്ളൂ.
ആ അത ഇ ഒറ്റക്ക ഇരുന്ന് പഠിക്കാറ ഭയങ്കര റിസ്ക്കാണ്.
നമുക്കറിയാലോ.
ആ് പി പിന്നെ പറഞ്ഞാ വല്ല. നമ്മള് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചേരണം ഓൺലൈൻ ആയിട്ട് തന്നെ.
ഉം.
എന്ന ആയതേ ക്ലാസ്സൊക്കെ കിട്ടിയാ കൊഴപ്പല്ല നോട്ടൊക്കെ കിട്ടുകയാണെങ്കില്. അ നമ്മള് യൂട്യൂബ് നോക്കിട്ട്പ്പ എങ്ങനെ പഠിക്കാന എന്ത് ങ്ങോട്ട നമ്മള് എഴുത എന്തൊക്കെ എഴുതാ നോട്ട് പിന്നെ തര്ണ ആ എന്തൊക്കെയ നമ്മക്ക്. നമ്മള് ഇപ്പ നമ്മള് എഴുയ അല്ലാവുല ഇപ്പം. നമ്മളെ എഴുതിയിടുത്ത എല്ലാവരും ചെലപ്പോ എക്സാമിന് വരാ അങ്ങനൊക്കെ വരും എന്താ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചേരായാണെങ്കിൽ എന്താ വെച്ചാല്. ഈ പറയണ്ടാവലെ എങ്ങന് ത്തെ ക്വസ്റ്റ്യൻസാ വെര ഇങ്ങന് ത്തെ. ഇ പാട്ടാളൊക്കെ വരാന്ന് ഓല്ക്കറിണ്ടാവുല്ലോ. അങ്ങനൊക്കെ ആകുമ്പോ സുഖണോ ഓല അതിനനുസരിച്ച് പഠിപ്പിക്കും.
ഉം.
ഏതായാലും ഇന്ക്ക്. എന്ത പറയാ സെൽഫ് സ്റ്റഡിങ് ഭയങ്കര ചടപ്പ് തന്നെയാണ്. എന്നാ വെച്ചാ ഫോൺ നമക്ക് ഇഞ്ഞ് എപ്പം നോക്കാലോ വിചാരിച്ചാ നമ്മ ചിലപ്പോ എടുത്ത് നോക്കൂല അതിപ്പോ പൈസടുത്ത് വാങ്ങ അയിന്റെരുതെങ്കിലും കാണിക്കും
ഉം.
നോക്ക
ഇജ്ജ് ഫീ എടുത്തിട്ടന്നല്ലോ പഠിക്ക്ണ ഗവൺമെന്റിലാ ഗവൺമെന്റിലാ?
ആ ഞാൻ മറ്റേ ഇഗ്‌നോ അല്ലേ
ഏത്
ഏ ഡിഗ്രീന്റെ ഇക്നോ പറഞ്ഞിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ
ഉം അറീല്ല പ്രൈവറ്റ് ആയിട്ട എള്ക്കു
പ്രൈവറ്റ് ഒന്നല്ല അത് നല്ല ഇന്ത്യയിലൊക്കെ എല്ലായിടത്തും നല്ല കളിക്ണ ഒരു നല്ല അറിയപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണ് അത് ഡൽഹിയിലാണ് അതിന്റെ ഇത്
യോ അങ്ങനെ അങ്ങന് ത്തൊക്കെ ഇവിടെ കിട്ടൂ
ആഹ പിന്നെ ഇയന്ന യൂ യൂട്യൂബൊക്കെ എടുത്ത് അടിച്ചു നോക്ക് യൂണിവ ക്കളെ കുറിച്ചൊക്കെ കാലുകറ്റ് നോക്ക
പിന്നെ
നമക്ക് എവിടം നോക്കാ പക്ഷെ കാലിക്കറ്റില് പിന്നെ ഡിസ്റ്റന്റ് ഇല്ല അതാണ് ആഹ
ഞമ്മളിപ്പോ നമ്മള അടുത്തള്ളാണല്ലോ നോക്ക പിന്നെ ഇവടെ പാലക്കാട്ണ്ട്
പിന്നെ പറഞ്ഞാ നമ്മള് ഡൽഹി ആ അവിടെയാണ് ഇതിന്റെ യൂണിവേഴ്സിറ്റിെങ്കിൽ നമുക്ക് ഇവിടെ കുറെ സെന്ററൽ നമ്മ അടുത്ത കോളേജിലൊക്കെ നമുക്ക് എക്സാം സെന്റർ കിട്ടും നമ്മുക്ക് എവിട എവ്ടെ സുഖാ അങ്ങോട്ട് കൊടുക്കാ നമ്മളത് ആ അപ്ലൈ ചെയ്യാനങ്ങ അങ്ങനെ പറഞ്ഞ് കൊടുത്താ മതി
മറ്റേ നമ്മള അവിടെ അവിട്ക്ക് പോയ സമയ ഇതരം നടക്കൂലെ അയിന് എന്തെങ്കിലൊക്കെ വൈ ഉണ്ടങ്കിലല്ലോപ്പഅങ്ങനൊക്കെ നടക്കുള്ളൂല്ലേ
ആ ആഹ അങ്ങനെ കൈണോൽ അങ്ങനെും പോക പിന്നെ ഇവിടെ ഇവടെലും ഞാനിപ്പോ ഇവിടെ അടുത്ത് ഐ മി എസ് മമ്പാട് മമ്പാട് കോളേജിലാ പേ ാ
മമ്പാട് കോളേജ്
അങ്ങനെ കെടുത്താ മതി ന്നാ പിന്നെ ആ എക്സ് സണ്ടർ പിന്നെ എല്ലത് അവിടുത്ത തന്നെയാണ് സബ്മിഷൻ ഈ അസയി അൻ്റെ സബ്മിറ്റ് ചെയ്യാനുള്ളതൊക്കെ അവിടെത്തന്നെയാ ഉം
അള്ളാ നമ്മക്ക് ഏതാലും ഇപഞ്ഞി അത് ഒന്നും നടക്കൂല
അന്നെ
ഇഞ്ഞിപ്പ നടക്കൂല ഇനി കുറച്ച് കയ്യും ഏഹ എത്തറ്ഞ്ഞേ
ഇനി എന്നാ തു അന്ന എന്ന
അനന്നാ ലൗഡ് സ്പീക്കർ കിട്ടൂല ലെ ഇതില് ലൗഡ് സ്പീക്കർ കിട്ടുന്നില്ല
ലൗഡ് സ്പീക്കറോ ഇതിൽ സ്പീക്കർ ഉണ്ടാവൂല ടി അ ഇതിലാകെ
ഉമ് നമ്മക്കേ ഏതായാലും ഇഞ്ജി അത് ഒന്നും നടക്കൂല അറിയാം
ആഹ് നോക്ക ഇഞ്ഞി കുട്ടിയക്കെ വലുതാവട്ടെ എന്നിട്ടൊക്കെ നോക്കാ
ആഹ് വലുതാവുമ്പോതിന് അടുത്തതാ അള്ളാ അമ്മച്ചിക്ക് ക്ഷീണം പറഞ്ഞോണ്ട്
എങ്ങനെ
അങ്ങനൊക്കെ ഇങ്ങനെ നട്ക്കാണെ അറിയാം
ആഹ് അപ്പൊ അനക്ക് രണ്ടാമത് പള്ളയിൽ ഉണ്ട്
ആഹ്
അല്ല അനക്ക് പള്ളേണ്ടോ
അല്ലാഹ് ഉമ് പഠനം നടക്കത്തില്ല ഇൻഷാ അള്ളാഹ് കൊർച്ചയ്യട്ടെ
കൊറച്ചയ്യട്ടെ ഏകദേശം എത്ര എത്ര ലോങ്ണ്ടാവും
ആഹ് ന്നാ നോക്ക
അല്ലാഹ്
പോവന്നെ
ആഹ് അൻക്ക് പ്പൊ രണ്ടാമത് പള്ളേല്ണ്ട പ്പൊ
ആഹ് ഞാൻ അറിയാതെ പറഞ്ഞ
ഏഹ് പോടി ഞാണ് വിചാരിച്ച അൻക് അൻക്ക് ണ്ടോ ശരിക്ക് ണ്ടോ പള്ളേല് ണ്ടോ
പിന്നെല്ലാണ്ട്
ഏയ് അപ്പൊ എത്ര മാസമായി
ഒരു നാല് മാസായി
മാഷാ അല്ലാഹ്
നാലാമാസം കെടന്നു
ഞാനും പ്രഗ്നന്റാണ് ഞാനും
ഏഹ് മാഷാ അല്ലാഹ് അപ്പൊ പിന്നെങ്ങട്ടും സിഗിനല് കിട്ടിയാല്ലോ ഏഹ് അത് ഞാൻ ചോദിച്ചേ ഞമ്മളമെ കല്യാ തിന് ശേഷം പഠിക്കാന്നൊക്കെ പറയും ഏഹ്
ആഹ് ശരി എന്തന്നായിരിക്കും ലെ ഇണ്ടവാ പിന്നെ അവസ്ഥ കുട്ടിണ്ടാവുമ്പോ
ഫോർ ഇയറൊന്നും കിട്ടൂലാർഞ്ഞിലെ ഫോർ ഇയറൊന്നും കിട്ടൂലന്തായാലും
അല്ലാഹ് ഏതായാലും കുട്ടിക്ക് ഒന്നര വയസ്സോ
ഓനൊന്നര വയസ്സ് ഉമ് ഓനായി ഒരു മൂന്ന് മാസം കൂടി കഴിഞ്ഞാ യി
ആഹ്
ആഹ് പാലുടിയൊക്കെ അടെ നിർത്തിയ ഇപ്പൊ പാലുടിയൊക്കെ നിർത്തിയറിയാ തലകറക്കും ക്ഷീണും
അതെ
ഇപ്പ ങ്ങട്ട് എങ്ങനെണ്ട് നാല് മാസം ആമ്പോ പിന്നെ ഛർദിക്കെണ്ടോ
ഛർദി, തലകറക്കം ഉം എല്ലാരുംണ്ട്.
അൻക് ഫസ്റ്റ്ത്തേനു അങ്ങനതന്നേനു. ഓന്റെനു അങ്ങനതന്നെനു
ആദ്യത്തേല് അധികം കുഴപ്പല്ല. ഇതില് ഭയങ്കര ഒരു
ഓ! പടച്ചോനെ ഇ ക്ക് നാല് മാസം വരെ ഫുള്ള്, മൂന്ന് മാസം ഞാന് ഫുള്ള് ഛർദ്ദിന്നീനു ഛർദീന്ന് പറഞ്ഞാല് പ്പി ആഹ്, എ പേരും ഛർദ്ദി, ഞാനാ ഓ ഹോസ്പിറ്റലിൽ അഡ്മിറ്റരെ ആയിക്ക്ണ്. ഛർദ്ദിം ക്ഷീണോക്കെ കൂടി
ഉം, ഇപ്പത്രായി?
ഇപ്പ ആറാമാസം ആറിന്റെ തൊടക്കാണ്.
പ്പം കയ്യാൻ പണില്ല. ഞ് പായും
ആഹ് ഇഞ്ഞ്പ്പോ കൂട്ടിക്കൊണ്ടരാനൊക്കെ ആയി. ആഹ് എ എത്ര പെട്ടെന്നാ മാസംങ്ങനെ പോവ്ണത്. ഞാനയ്പറഞ്ഞ്, ഇൻകാറാമ്മാസം ഇഞ്ഞി കൊർ ച്ചും കൂടി ഒള്ളൂർഞ്ഞ ഞാൻ പേട്ച്ചിത്രക്കുംമ്മച്ചിനോട്
ക്കയ്ന്റൊരു മട്ടം പോലട് കയ്യും
അൻക്ക് പേടിണ്ടായിനൊവളേ
ത്ത പേടിച്ചാന്, എത്ത പേടിച്ചാന്
ഞാനങ്ങട്ട് വിളിക്കാ, ഇപ്പൊ പതിനൊന്ന് മിനിറ്റ്യയ്ക്ക്‌ണ്. നിപ്പൊ കോള് കട്ടാകും ഞ്
ആഹ്, ഓക്കെ ഓക്കെ ടൈമ് ആയിണേക്കൂലേ
ആഹ് അയ്ക്ക്‌ണ്
ന്നായിക്കോ